ഹലോ ആ എന്തൊക്കെ വർത്താനൊക്കെ?
നല്ല വർത്താനം അങ്ങനെ പോണേ സുഖാണ് എന്താങ്ങളെ വർത്താനം
ഒക്കെ സുഖമായി പോണ് മഴയും വെയിലൊന്നും ഇല്ലാത്ത കൊണ്ടൊരു സുഖല്യാ
അഹാ ഹാ അത് ശെരിയാ ഇന്നലെ ഫുൾ മയാനില്ലേ
ആ അതിന്റെ ഒരു സുഖക്കുറവുണ്ട് അല്ലാത്ത സുഖകുറവെന്നു ഇല്ല ഹ് ഹ് ഞമ്മക്ക് തിരുമ്പിയാ ഒണങ്ങാഞ്ഞാൽ തന്നെ നമുക്കൊരു എടങ്ങേറാണല്ലോ
ആഹ് പറയാണ്ടോ അട്ടിക്കിട്ടണം ഇപ്പൊ ഇന്ന്
ഏറ്റവും വലിയൊരു ഭാരപ്പെട്ട പണിയാണ് തിരുമ്പി അലക്കി അത് ഉണക്കി എടുക്കുകന്ന് പറയാ ഹ് ഹ്
സത്യാണ് അതന്നെ
ഉം
പിന്നെ ചായ
വേറെന്താ ഓഹ് ചായ കൂടി കയിഞ്ഞു ഉച്ചക്ക്ള്ള നോക്കാനായില്ലേ കൊറെ നേരയില്ലേ എന്ത്പ്പാ ഇന്ന് പ സ്കൂൾ ഇല്ല്യതേകൊണ്ട് ഒക്കെ ബാക്കോട്ട
ഇന്ന് ങ്ങക്ക് സ്കൂളല്ലല്ലേ നഞമ്മക്ക് ഇവിടെണ്ട് തോന്ന് ഞ ശനിയാഴ്ച ഇണ്ട് വെള്ളില്ല വെള്ളിലീവാ
ആഹ് അങ്ങനെ എന്നിട്ടാല്ലേ
ആഹ് ആഹ് വെള്ളി ലീവാണ് അപ്പൊ ശനിയാഴ്ചയാണ് ഇള്ളത്
ശനി ഞായർ ഒരു ലീവ് വെള്ളി ഇണ്ടാവും
അങ്ങനെ ലീവ് ഇട്ടുമ്പോ ഒരു സുഖമാല്ല നമുക്ക് വിരുന്നൊക്കെ പോകാനൊക്കെ വെള്ളി ശനി കൂട്, ശനി ഞായറും കൂടി കിട്ടുംപോ
ആഹ് ആഹ് ആഹ് മഴാവുബോ എങ്ങട്ട് വിര്ന്ന് പോവ ഇവിടെ അടിങ്ങി ഒതുങ്ങി നിക്കാന്നല്ലാതെ വിരുന്ന് പോവാനന്നു പുറത്ത് മഴെയ്താ പിന്നെ പുറത്തിറങ്ങാ തന്നെ തോന്നൂലല്ല
തോന്നൂല അതന്നെ ആഹ് പിന്നെ പിന്നെന്തൊക്കെയാ എന്താ സ്പെഷ്യൽ ഒന്ന് ശരി
വേറെന്താ ഉച്ച ഉച്ച ഭക്ഷണൊക്കെ ആയോ റെഡി ആയോ ഏ പ്പൊ വിരുന്ന് പോവാ ആഹ് ഞാനിപ്പപ്പോ ആങ്ങടെ വീട്ടിലൊന്ന് പോണം വിചാരിച്ചു ഇങ്ങനെ നി
ഏഹ ഞാനിന്ന് എന്താ ചെറിയ മോളുണ്ട് എനിക്ക അപ്പൊ നാലു മാസം ആയിട്ടുള്ള ഓള് ഉറങ്ങുന്ന ടൈം ആവുമ്പോേ വേഗം പണികളൊക്കെ കഴിക്കാള്ളെ അങ്ങനെട് കഴിക്കല്ലോ അപ്പൊ ന്ന് പാട് ത് നി ഇവിടെ വണ്ടിക്കാര് കൊണ്ട്വരും പാർട്സ് ചിക്കൻ പാർട്സ് അപ്പൊ അത് വാങ്ങിനി അപ്പൊ വേഗംണ്ട് ഓള ഉറങ്ങിട്ട് ടൈമിന് വേഗം ണ്ടാക്കി ചോറ് ആക്കി അതാക്കി ആഹ് ഇനീ വാക്കിക്ണ്ട് ബാക്കി താ അടിച് വാരി തൊടുക്കാനും അലക്കാനും ഒക്കെ ഇണ്ട്ഇനിം
ത് ന്ളള പണിനെ ആണല്ലാ പിന്നെ അതുകൊണ്ട് പിന്നെ ഓളെന്താ മുട്ട്ട്ട് എയാനൊക്കെ തൊ ടങ്ങിയോ കവ്ന്ന് വികെ എന്താ കാട്ടാ
കൗലും ആ കൗന്ന്ങ്ങനെ ഇതാവും മൂക്ക് ഇങ്ങനെ ട്ടാണ്ട് ഇതാക്കുവെ അപ്പൊ നമ്മക്ക് അപ്പ ഇരിക്കണം ഒൺന്ന് ര്ക്കുമ്പോ ഉം
ഇങ്ങനെ ഒരാള ഒള്ളൂ
അല്ല മൂന്നാള്ണ്ട് വൽത് ആള് അഞ്ചാം ക്ലാസ്സ് പഠിക്ക്‌ണേ രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്ല്ല്
ഏ അര മാസലെ അ മൂന്നും മ മോള
അല്ലല്ല വൽത് മോള് രണ്ടാമത്തെ മോന് ഇത് മോള് ചെർത് മോള് ഇങ്ങക്കോ എത്രാളാ
ഇങ്ങളെ ഇൻക്കി രണ്ടാള് ഇൻക്കി ഒരു മോനും ഒരു മോളും
ആ പഠിക്യാ
പ്രസവു ഒരു ഓപ്പർഷനും എല്ലുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലും രുചിച്ചർഞ്ഞതാ മോൾക്ക് മോളു ആയി മോൻക്ക് മോനു ആയി പ്രസവത്തിനു പ്രസവു ആയി ഓപ്പർഷന് അതും എല്ലും അർഞീണ്
യിഞ്ഞിട്ടോ പ്രസവ ഒക്ക പിന്നെ അയിന്റെടെല് അപ്പണ്ടഡീസ്റ്റ്ന്റത് വന്നാണ്ട് ഓപ്പർഷൻ ചെയ്ത് അങ്ങനെ വയറ്റില് ണെൻ്റ കൊർച്ച് മുമ്പ് അപ്പൻ്റിസത്തിൻ്റെ പ്രശ്നം വന്നാണ്ട് ഓപ്പ്രഷ് കഴിഞ്ഞ് ആ റസ്‌റ്റിലാണ് വയ്റ്റിണ്ടായത് പറയാണ്ടോ ആ സയിക്കാ ക്കാം വയ്യാത്ത വേദനെ
അഹ് എങ്ങനെ പെട്ട പെട്ടെന്നാണ്ട് വര് വര്ലാ
വേദന ഇൻക്ക് വേദന അങ്ങനെ എട ക്കടക്ക് വയറിൻ്റുള്ള്ന്ന് വേദന ഇണ്ടാവലുണ്ട് നമ്മള് ചെറിയ വേദനന്നും കാര്യാക്കൂല ല്ലോ അങ്ങനെ കൊണ്ട് നടന്ന് വൽതായതാ അപ്പൊ പിന്നെ പോയോക്കിയപ്പോ ഞാൻ മൂത്രക്കട്ച്ചിൽന്റെ വേദനെണെന്ന് കര്തും വെള്ളം പോയി കുടിക്കും ആ ഹോസ്പിറ്റൽ പോവോന്ന് പർഞ്ഞാൽ മടിയാ അങ്ങനെ ഇങ്ങനെ എന്താ അങ്ങനെ ആയാണ്ടേ ഗുളിക കുടിച്ച് ചിങ്ങനെ നട്ക്കു ഗുളിക കുടിക്ക്യന്നൊക്കെ പർഞ്ഞാ ഭയങ്കര മടിയാ ആ കൊർച്ച് വൽതായി പൊട്ടാനായി പോയിനി ഇണ്ടായി അർഞ്ഞപ്പോത്തിന് പൊട്ട നായിനി അഹ് പിന്നെ പെട്ടെന്ന് ഓപ്പർഷൻ കഴിഞ് പെട്ടെന്ന് ഓപ്പർഷൻ ചെയ്തില്ലെങ്കില് അത് അപകടാണാർഞ്ഞ് ഏ ഏ ഇല്ലല്ല ആ പൊട്ടാനായി കഴിഞ്ഞാല് നമ്മള്ക്ക് ഛർദ്ദി അങ്ങനെന്തേ വന്ന് കഴിഞ്ഞാ പൊട്ടി കഴിഞ്ഞാ പിന്നെ ആള് കഴിഞ്ഞെ ലോ അപ്പൊ ഡോക്ട് അയിന്റെ സീരിയസ്നെസ് അപ്പളാ പർഞ്ഞന്നപ്പാണ് ആകെ വേചാറായി പോയി
അപ്പൊ അല്ല അപ്പൊ ഇങ്ങള് കാണിക്ക്യാൻ പോവുമ്പളൊക്കെ എന്താ ങ്ങളോട് പറയല്
കാണിക്ക്യാൻ വയറുവേദനക്ക്‌ അമ്മള് അ നാ അങ്ങനെ പോവലില്ല കാണിക്ക്യാന് വയറ് വേദനാ കൊർച്ച് വെള്ളം കുടിക്ക്മ്പോ മാറും പിന്നെ അമ്മക്ക്ണ്ടാവൊ ലോ മൂത്രകട്ചിലിന്റെ വേദനയോക്കെണ
ലാസ്റ്റ് ഘട്ടത്തിലാ അപ്പൻഡീഷൻ ആണ് ന്നന്നെ ഇങ്ങള് അറിണ ലെ
ആ ലാസ്റ്റ് ഘട്ടത്തിലാ അറീണേ അർഞ്ഞെന്റെശം പിന്നെ വല്ലാതെ നിക്കാൻ കഴിഞ്ഞിട്ടില്ല ങ്ങനെ പിന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ആവലും ഓപ്പർഷൻ കയ്യലും ഒക്കെ കഴിഞ്ഞു അത് ഞാൻ സ്കാനിങ്ങില് പെ ആഹ് ഇനിക്കയ്ന് അറിയാത്തെ ഫസ്റ്റ് സ്കാനിങ് ഇട്ത്ത് ഇങ്ങനെ ഞാൻ സ സഹിക്കാൻ കയ്യാതായപ്പോണ് ഞാൻ പോണത് ഇങ്ങനെ ഹോസ് പിറ്റൽ പോയി നോക്കാ ഇഞ് പി സി ഓ ടി ന്റെ പ്രശ്ന ആണോ എന്താന്നൊറില ല്ലോന്നൊക്കെ പർഞ്ഞാണ്ട് സഹിക്കാൻ കയ്യാതായപ്പൊ എന്നോട് ഇങ്ങനെ പോയി പറിം ഇപ്പി പറിം ഒന്ന് പോയി കാൺച്ചാള ആരേം കൂ ഇവ്ട്ന്ന് താത്താരാരേം കൂട്ടി പോയാ മതിലൊക്കെ ഇങ്ങ പറിം കാക്കാ പക്ഷെ അങ്ങട്ട് അയില് ഞാൻ പറയും അവിടെക്കെട്ട കൊഴപ്പൊന്നുല്ല അപ്പൊ രാവിലെ പ്രശ്നണ്ടെങ്കി ഉച്ചാവുമ്പോത്തിന് പിന്നെ പ്രശ് ണ്ടാവൂല അപ്പ അമ്മള് സാരല്ലര്ച്ചു നിക്കും ചെയ്യും
ആ അതാണ് ഒരു ഞമ്മക്ക് നിക്കാതെ വേദന ആവുമ്പളാ നമ്മളും നോക്കാ ഒരു വേദന മാറ്റി
ഇപ്പ അലയന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തിക്കല്ണ്ടായത്? അങ്ങനെ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അപ്പൻ്റിസിൻ്റെത് ഇപ്പോളോ ഇപ്പൊ രണ്ട് വർഷം രണ്ട് വർഷം ആ കഴിഞ്ഞു ചെയ്തിട്ട് ആ പിന്നെ അയിന്റെ
വരുൂല അങ്ങനെ ഇനി ഇനി വരാൻ സാധ്യതണ്ടോല്ലെങ്ങനെ
എനിക്ക് കിയോള ചെയ്ത കിയോള ചെയ്താന്ന് പറഞ്ഞ കട്ട് ചെയ്ത് ഒഴിവാകാണ് ആ ഒരു അവയവം വലുതാവുവാണല്ലോ ചെയ്യണത് അപ്പൻ്റിക്സ്ന്ന് പറീണതെ അപ്പോ ഡോക്ടറ് പറഞ്ഞതാ അത് കട്ട് കട്ട് ചെതാണ്ട് ഒഴിവ് ഒഴിവാക്കാണ് ചെയ്യും പക്ഷെ ഇത് തൊണ്ണൂറ് ശതമാനം ആളുകളിലും പിന്നെ വരില്ല എന്നാലും പത്ത് പത്ത് ശതമാനം ആളുകളിൽ പിന്നെയും വരണ ഒരു ഇതാണ് ഇത് എന്നൊക്കെ പറഞ്ഞെ അന്ന് ഹൗ സഹിക്കാ കഴിൂല വേദനോട് കൂടി കഴിഞ്ഞന്റെ പൊട്ടനായിട്ടാണ് റഞ്ഞ അത്രയും വേദന ആയതേ സഹിക്കാവയത്താ മാതിരി ആഹ്
വലുതായി വലുതായി വന്ന്
വലുതായതാണല്ലോ അതല്ലേ പെട്ടന്ന് സ്കാനിങ്ങിൽ കാണും ചെയ്യണില്ല നിക്ക് സി ടി സ്കാനിങ് എടുത്തേലാണ് കണ്ടത് ഒന്നാ വയറി നന്നായിട്ട് സി ടി സ്കാനിങ് ചെയ്തപ്പാണ് കൊടലിന്റെ ബാക്കിൽ പറ്റി കിടക്കുകയാണ് ഈ സംഭവം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നോർമൽ സ്കാനിങ്ങിന് നമുക്ക് കാണൂല അത് ഡോക്ടി കാണാൻ പറ്റീട്ടില്ല അതുകൊണ്ടാണ് ഈ വേദന അങ്ങനെ പ്രശ്നന്നും ഇല്ലേ നിക്ക് അങ്ങനത്തെ നിങ്ക് ല്ലല്ലോ തടി ഓവറാവെ വയർ വീർക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ സ്ലിം ആണ് ഇവ വെ ഇങ്ങനെ ഇപ്പൊ പ്രസവിച്ചന്റെ ശേഷം ഒന്ന് കുറ ദയാണ് ട്ടോ എന്താ കുറച്ചും തടിച്ചന് അല്ലാതെ ഞാൻ മ മറ്റ സ്ലിംമ്മേനെയാള് അങ്ങനെ എനിക്ക് അങ്ങനത്തെ എന്തെങ്കും ബുദ്ധിമുട്ടുണ്ടെങ്ക എനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിയല്ലോ നമ്മള്
ഇത് ഭക്ഷണം കഴി ക്കുമ്പോ വേദന വരുന്ന അല്ലെങ്കിൽ കിടന്നിട്ടോ എങ്ങനെയാണ് കിടക്കുമ്പോഴോ എങ്ങനാ വേദന
ഇപ്പൊ ലാസ്റ്റ് വേദന കൂടിയത് ഇങ്ങനെ ഭക്ഷണം കഴിക്കൂല്ല നമ്മള് ഭക്ഷണം കഴിച്ച് വയ തൂത്തിന നിക്ക്‌ങ്ങനെ വേദനങ്ങനെ ഒരു വേദനങ്ങനെ വരും അപ്പോ ഞാൻ കരുതു നി ഭ ഭക്ഷണം കഴിക്കും പോലോ ആ അങ്ങനെ കരുതും അങ്ങനക്കെ കരുതി കരുതിയാണ് ലാസ്റ്റ് ഇത്രക്ക് എത്തിച്ചത് ഇന്നെ കൊറെ ചീത്ത പറഞ്ഞ് എല്ലാവാരുഇട്ട് അങ്ങനെ ഇത്രക്ക് എത്തിച്ചതിന് ഞാ ആ ഞാൻ പറഞ്ഞ ഞാന അറിയില്ലല്ലോ ആഹ് ഞാന അറിഞ്ഞോണ്ട് എത്തിച്ചല്ലല്ലോ അമ്മേ ഏതായാലും അതൊക്കെ കഴിഞ്ഞ അതിന്റെടേല് ങാ അതും കഴിഞ്ഞ് അപ്പൊ ഓപ്പറേഷൻ ഞാൻ പറയ് ഇത് പ്രസവം മൂന്ന് ഇതാണ് നോർമൽ ഡെലിവറിയാണ് കൊയപ്പൊന്നില്ലേന് അൽഹംദുലില്ലാഹ് റാഹത്
ആ ആ അല്ല നോക്കി പിന്നെണ്ടല്ലോ ഈ ഈ ഓ പ്പറേഷൻന്ന് പറണ അതും വയറിന്റെ അടുത്തന്നല്ലത് ചെയ്യണത്
വയറിലാ ചെയ്ത് വയറിലന്നെ ചെയ്യണേ വയറിലാ ഇട്ടാവ ഒന്നായിട്ട് കീറാതെ കിയോളാക്കിയാണ്ടാ ചെയ്തത് മൂന്ന് സ്ഥലത്തൊക്കെയാണ്ടാ ചെയ്തെ എനിക്ക് മൂന്ന് സ്ഥലത്ത് ഇങ്ങോട്ട് സ്റ്റാപ്ലർ വച്ചത് ആ ചെറിയ മൂന്ന് അ ഒന്നാകെ ആറ് സ്റ്റിച്ച് ഉണ്ടായിന് ഒരു സ്ഥലത്ത് മൂന്ന് റ്റിച്ചും ഒരു സ്ഥലത്ത് രണ്ടും ഒരു സ്ഥലത്ത് ഒന്നും വയറൽന്നെ നമ്മള പൊക്കിളിന്റെ ഈ ഭാഗത്തായിട്ട് ട്ട ചെയ്തെ ആ വലത്തെ സൈഡിലാണ് നമുക്ക് അപ്പന്റിസിന്റെ ഇത്ണ്ടാവുക വേദനയാണെങ്കിൽ അപ്പന്റിസിന്റെ വേദന ആണെങ്കി നമുക്കെ വലത്ത് സൈഡിലാണ്
ആഹ് എന്നിട്ട് പൊക്കിൾന്റടുത്ത അത് ചെയ്തതില്ലേ
ആഹ് പൊക്കിളിന്റെ ഒന്ന് പൊ‌ക്കിളിന്റെ നേരെ താഴെ ഒരു സ്റ്റിച്ച് ഒന്ന് അതിന്റെ കൊറ ച്ചു സൈഡിലായിട്ടോ ഒന്ന് കുറച്ചും കൂടി സെൻഡ്രൽ ഭാഗത്തായിട്ടോ മൂന്ന് സ്റ്റി ച്ചിന്റെ അടയാളം ഇപ്പഴുണ്ട് അത് കാണുമ്പൊ കാണുമ്പൊ ഇങ്ങനെ ഓർമ്മ വരും ആഹ് അതന്നെ പിന്നേ അയ്നെന്തൊക്കെയാ മ ആഹ് ഇന്ന് എല്ലാരു അപ്പ ലീവായപ്പ എല്ലാരു ഉണ്ടാവൂല്ലേ മക്കളൊക്കെ
ഇല്ല എല്ലാരൊന്നും ഇല്ല ഞാനും മോളും തന്നെ ഒള്ളു ഇവടെ
ഇങ്ങള് ഒറ്റക്ക് ആഹ് ആഹ് ഒറ്റയ്ക്കാവൂല്ലേ ഇതാവൂല്ലേ കൂട്ടു കുടുംബാവൂലല്ലേ തന്നേ
ഉമ്മണ്ടയ്നി ഉമ്മ ഇവിടെ തെക്കല് ഇവി ഇനി എപ്പ ഇവിടെല്ലേ ഇപ്പ മേലേ ഇപ്പ ഇവിടില്ല്യാന്ന് ഇപ്പ മരിച്ചു പോയി അപ്പൊ ഇമ്മ ഞങ്ങളടുത്തന്നേണ് ആഹ് പിന്നെപ്പിന്ന താത്ത കൊണ്ടോയിണ്
എഹ് ഉമ്മാനെ
താത്ത അഹ് രണ്ടോസം അഹ് രണ്ടോസം ഞാൻ നോക്കട്ടേ പറഞ്ഞിട്ട് അങ്ങട് കൊണ്ടുപോയി
ആഹ് ആഹ് ആഹ്
അപ്പം പിന്നെ ഞാനും മോളന്നെ ഒള്ളൂ
ഞ ആഹ് ആഹ് ഉം ഏതായാലും അപ്പൊ ഇനി വിരുന്ന് പോവാള്ള ഒരുക്കൊക്ക ആവും
ഇപ്പൊ ഉമ്മം ഓക്ക് ഇപ്പോ ഇങ്ങനെ പറയണെ പിന്നെ സ്കൂള് ഇല്ലാത്തപ്പളേ പിന്നെ ഉമ്മന്റെ ആങ്ങൾടെ വീട്ട് പോവ ആടെ ചെറിയ കുട്ടീണ്ടേ ആങ്ങൾക്ക് ചെറിയ കുട്ടീണ്ട് അ പ്പൊ ആ ഉമ്മീ ഇന്റുമ്മിം അവിടെ തന്നെയാണ് ആങ്ങൾടടുത്താ ഇള്ളത് അപ്പോ ഞമുക്ക് പോവ പൂവാ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഓള് ഇങ്ങനെ തെരക്കൂട്ട്ണ്ട് ഓള് ഒരുങ്ങാലും മാറ്റലൊക്കെ നോ തൊടങ്ങിണ്ട് ഞാനട് അടത്തിയില്ല തിരുമ്പലട് കയിഞ്ഞ്
ഇവിടെങ്ങനെന്നെ ആഹ് തന്നേ
പോണം വിചാരിച്ചാ പിന്നെ ഓള് എല്ലാ പരിപാടിം ഓളന്നെ ഒക്കെ ചെയ്തോളും
ആഹ് ഇവിടേം അങ്ങനന്നെ ഇവിടെ അങ്ങനെന്നെ എത്രേലാ പടിക്കണേ
ആറാം ക്ലാസ്സിലാ
അഹ് ആറില് ഇനി ഇവള് അഞ്ചിലാണ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാനട്ട് നോക്കട്ടെ ഇപ്പ ബസ്സ് കിട്ടും മഴൊക്കെ മഴ ആയാ പിന്നെ നമ്മുക്കൊരു പോവാ പോണോ പോണ്ടേ അല്ലെങ്കില് ആഹ് എല്ലെങ്കില് ഓളൊന്നും കാത്ത്ക്കൂല എൻ്റെ പണി വേഗം കഴിച്ച് വേഗം മാറ്റിക്കൊട് ഒറ്റ പോക്കാ മഴ ആയാ പിന്നെ ഇൻക്കന്നെ ഒരു മടിയാ പോവാന്
ആഹ് ആഹ്
ഇപ്പൊ എന്താക്കാ നാളാണെ കല്യാണം ഉണ്ട് അതുകൊണ്ട് ഇനിപ്പ ഉമ്മനെ പൊ കാണാൻ പോവാല് ഇപ്പം നാളേ‌ക്കിച്ചാ കാണൂ ഇല്ല അപ്പൊ ഇന്നന്നെ പോണോ പോണ്ടേച്ചിങ്ങനെ നിക്കാണ് എന്നാ ശെരീട്ടോ